ഹലോ
ആ എന്തേക്കെണ്ട്
ആ കേക്ക്ണ്ടോ
ആഹ് ചായ ആ കേക്ക്ണ്ടേച് ദോശ ചായുടിച്ചോ
ആ ചായ കുടി ആ കുടിച്ചു കുടിച്ചു ഞാന്താ കുട്ടിയളെ നോക്കാണ് കുട്ടി സ്പെഷലൊന്നുല്ല ഏയ് ചായയ്ക്ക് അങ്ങനെ സ്പെഷ്ലായിട്ടൊന്നുന്നുല്ല പ്പ ചെറിയ കുട്ടിക്ക് ഞാൻ കോറ കഴിക്കാൻ കൊടുത്ത് തെങ്ങനെ ക്യാ മൂത്ത കുട്ടി ദാ കളിക്കുന്നു ഞിപ്പം എഴുതിപ്പിക്കണം
ഇങ്ങളന്താണ്ടാക്ക
ചോറെന്നെ ഏ ചോറും സാമ്പാറും തെന്നെ പിന്നെ മീനും മ് അല്ലാണ്ട് ആ ഏ ചപ്പാത്തി അങ്ങനെ ഏ ദാഓ പണിമാറ്റി വന്നിട്ടില്ല ആള്
ഏ ഓര്ക്കും ചോറെന്നെ മതിയോ അങ്ങനെ
ആഹ് ആഹ് ഞങ്ങള് അങ്ങനെ ചപ്പാത്തിയൊന്നും അങ്ങനെ കഴിക്കൊന്നുല്ല വല്ലപ്പോഴും മാത്രം.
അല്ല ചോറ് ചിലർക്ക് ഉച്ച ഉച്ചക്ക് വെച്ച ചോറൊന്നും ചെലോർക്ക് പറ്റൂല രാത്രിയൊന്നും, ആണെങ്ങക്ക്.
ആഹ് ഞങ്ങള് തെള തെളപ്പിച്ച് വർക്കും ചോറ് രാവിലെ വെച്ചോന്ന് ആഹ് രണ്ടു നേരം വെക്കും ചിലപ്പോ. രണ്ടു നേരം വിളിച്ചോ പിന്നെ രാവിലെയാണ് ഇഡ്ഡലി ദോശ അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടാക്കുള്ളൂ എനിക്ക് എങ്ങനെ പോയാലും ഇത്തിരി ചോറ് വേണം ഏഹ് ഇല്ലെങ്കി നടക്കില്ല. ഉം അവിടത്തേക്ക് ആയോ എല്ലാം?
ആഹ് ആഹ് അല്ല ഞാൻ പറയാ ഇനി ഞാനീ വൈകുന്നേരം ചോറൊക്ക ആയാലും വലിയ ഭ്രാന്ത് ഇല്ല വിചാരിച്ചാന്ന്
അത് ശരിയാ, രണ്ടു നേരം കത്തിക്കലും ഒക്കെ ആകും. ല്ലെ ഉം പണിയൊക്കെ ഒരുങ്ങിട്ട് ഇരിക്കയാ?
എല്ലാരും ആ പണിയൊക്കെ കഴിഞ്ഞു. പ്പവ ന് ആയി ഭർത്താവിനാണെങ്കില് ഉച്ചക്കുള്ള ചോറ്, ഏ പിന്നെ ആ പറ്റൂല അ വൈകുന്നേരം വേറെ എന്തേണ്ടാവും. വൈകുന്നേരം രാത്രികൾക്ക് ഭക്ഷണം ഉം പിന്നെ ഇണ്ട? പുട്ടോ ദോശേ കുട്യാളടുത്തുന്ന് മാറാൻ പറ്റൂലേക്കുലെ അവിടുന്ന്?
ആ മാറാണോ നിക്ക്നിക്ട്ടോ, ഓര് മിൻട്ട് ഞാ ചെറുതിനെ എടുക്കട്ടെ ഉം അങ്ങനേറ്റ് പിന്നെ കുട്ടിയാളാ ആഹ് ണ്ട് ണ്ട് ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങാട്ടോ നിക്കിട്ടോ
ആഹ് ഫാൻ ഓഫ് ആക്കിയാളി. പിന്നെ എന്തെല്ലാം ശബ്ദമുണ്ടായി ആഹ് ഇപ്പം എല്ലാം ക്ലിയറാണ്
അതല്ലേ ആഹ് ഉം പറ
ഇങ്ങള് ഒറ്റക്കാ താമസം ഒറ്റക്ക
അല്ലല്ല അല്ല ഹസ്ബൻഡിൻ്റെ വീട്ടിലന്നെ ഏഹ് ആഹ്
താമസിച്ചു കഴിച്ചാ
ഇല്ലില്ല ഹസ്ബൻഡിൻ്റെ വീട്ട് തന്നാണ് ഉം അപ്പൊ ആള് വന്നിട്ടില്ല കുറച്ച് കഴിയും. കുട്ടിനെ കഴിക്കാനൊക്കെ കൊടുത്തിട്ട്ങ്ങനെ ഇരിക്കാ. ഇനി കുറച്ചുകഴിഞ്ഞ് കുട്ടിയെ കുളിപ്പിക്കണം.
ആഹ് ആഹ്ആഹ് ഇന്കടിച്ചപ്പോ പെട്ടന്ന് കിട്ടില്ലേ.
എങ്ങനെ, ആ കോളല്ലേ ആ വിൾച്ചപ്പ കിട്ടി. ഉം അങ്ങനേല്ല ആഹ് ആ അപ്പൊ ചെല ഫ്രണ്ട്സളൊക്കെങ്ങെ വിളിക്കും. രാവിലെ കൊറച്ച് വിളിച്ചിരുന്നു കൊർച്ച് ഫ്രെണ്ട്സിനൊക്കെ. ഉം പിന്നെ രാത്രിയായിപറഞ്ഞ കോളിങ് ഒന്നും നടക്കൂ
അതെന്ന് ചേലോരെ വിളിക്കുമ്പറയും ബിസി ബിസിയാണ് റയാ അപ്പ ഞാ പറഞ്ഞ് ബിസിയലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ് റൈഞ്ചിന്റെ എന്തെലും പ്രശ് ലെ ക്കാരം ന്നൊക്കെ പറഞ്ഞു. അല്ലാന്ത പറയാ
ഇനിപ്പോ സീരിയല് കാണോ ടി വി കാണുന്ന പരിപാടി ഉണ്ടോ
ഇപ്പൊ ആരാ ടി വി ഇല്ല ഇവടെ.
അതെ എല്ലാം ഇപ്പ മൊബൈലുണ്ട് കൈത്തുമ്പിലാണല്ലോ ഫോണ് ലെ? അപ്പൊ പിന്നെ കൊഴപ്പൊന്നുല്ല ഉം ഞാന് സീരിയലും കാണുണ്ട്. ചെൽ പ്പോ യൂട്യൂബ് ഇങ്ങനെ മർച്ച് നോക്കുണ സമയത്ത് എന്തെങ്കിലും ഒന്ന് സീരിയല് കണ്ടാ ഇപ്പൊ ഇങ്ങനെ സ്റ്റെക്ക് ആക്കി നോക്കിയുള്ളൂ അപ്പൊ കെട്ടിയാ ജോ നി നക്കും തൊട ങ്യോ സീരിയൽ പ്രാന്ത്. നമമ ചെലെ ത് കാണുമ്പോ എന്താണ് സംഭവംന്ന് അറിയാനുള്ള രു ആകാംക്ഷ ഉണ്ടാവുല്ലോ. അപ്പൊ അങ്ങനെ നോക്കും.
ആഹ് കെട്ടിയൊന് പറ്റൂലായിക്കൂല ലെ ഇ ങ്ങനെ മൊബൈൽമെ കളിച്ച് ണത്?
മൊബൈല് കളിക്കണൊന്നും പ്രശ്നല്ല ആൾക്ക്. ഏ ആ അതിലൊന്നും ആ സീരിയല് ഇഷ്ടമല്ല മൊബൈലൊന്നും പ്രശ്നം ഇല്ല ആള്ക്ക്‌ ന ഞാന് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് ജോബ് ചെയ്യുന്നുണ്ട് മറ്റേ റീസെല്ലിംങ്ങോക്കെ ഡ്രസ്സുകളൊക്കെ ആഹ് ആഹ് ഡ്രെസ്സുകള് സെയില് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ അതിന്റെതിലൊക്കെങ്ങനെ ഇരിക്കും ഫോൺ എപ്പളുംണ്ടാകും കയ്യില് ആര് വിളിച്ചാലും കുട്ടി ഒറങ്ങിയാ മാത്രേ ഞാന് എന്താ ഫോണ് വൈബ്രേഷൻ ഇടൊള്ളു
അല്ല മോ ക്കുട്ടിനന്നാ ആരെടുതേം കൊടുത്താളി ഇങ്ങള് ന്നാ പ ഏറ്റവും അവിടെ നല്ല കുളിക്കാന്
ക്ലിയറാവ്ണില്ലേ
അല്ല ശബ്ദം പാടില്ലല്ലോ ശബ്ദം അതറീലാ
ആഹ് ആഹ് പക്ഷെ അത്ത അത് മിനിമം കുഴപ്പമില്ലല്ലോ ഓ അതുംകൊണ്ട ഉം അങ്ങനായിട്ട്
അങ്ങനെ വേറെന്താ അങ്ങനെ പോ അല്ല അപ്പൊ ഇങ്ങനെ സെയ്ൽ ചെയ്യാറ് വാട്സാപ്പിലിങ്ങനെ സ്റ്റാറ്റസ് വെച്ചിങ്ങാണ്ടോ
ആ സ്റ്റാറ്റസ് വെക്കുന്നുണ്ട് പിന്നെ ഗ്രൂപ്പുണ്ട് കസ്റ്റമറിന്റെ ഗ്രൂപ്പൊക്കെയിണ്ടെ അപ്പൊ അതിലിങ്ങനെ നോക്കിനോക്കിയിരിക്കും ഏ ഏ ആ ഗ്രൂപ്പൊക്കെ ഉണ്ട് ആ ഫോണൊക്കെ ഉണ്ട് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ഇതല്ലേ എന്ത് ഓണൊക്കെ അല്ലേ.?
അല്ല നിങ്ങളെ വീട്ടിക്ക് ഡ്രസ്സ് കൊണ്ടവെച്ചതാ നിട്ട് അവിടുന്ന് കൊണ്ടോവ്വ അങ്ങനെ
ഓൺലൈനിലെ ആഹ് ആഹ് ആഹ്
റയ്ഞ്ച്ല്ലല്ലടാ റയ്ഞ്ച്ല്ലല്ലോ മുറിഞ്ഞു പോവാണല്ലോ ആ അ
കേൾക്കുണ്ടോ
ആഹ് ഇപ്പൊ കേൾക്കണ്‌ണ്ട്
അതല്ലെ ആ വീട്ടില് കൊണ്ടേയ്ച്ച് പറഞ്ഞെ ന്നാ പൈസ പോം
ആഹ് ഓൺലൈനിൽ ഇങ്ങനെ ഇത്ന്ന് എന്താണ് ഫ്ലിപ്കാഡ്‌ ആമസോ സോണ് മീഷോ അയിന്നൊന്നും എടുക്കലില്ല
അന്നാലും മീഷോന്നൊക്കെ അടുത്ത എന്ത എടുക്കാറുണ്ട് ഉ പക്ഷെ സെയില് ചെയ്യാന് എടുക്കണില്ല ഇല്ലല്ല സെയിൽ ചെയ്യാന് ഞാനട് ടുക്കണില്ല അത് നല്ല പണിയാണ് കാരണം ന്നറഞാ എങ്ങനായാലും പത്ത് പയിന്നു പത്തു ദിവസങ്ങനെ പിടിക്കും എന്ത് കയ്യില് സാധനം കിട്ടാനെ പിന്നെ നമ്മളത് നമ്മൾ പുറത്ത് പോയി
നാലുസം അഞ്ചീസം കൊണ്ട് കിട്ടൂലേ
അല്ല ഏഴ് ദൂസം എട്ട് ദൂസൊക്കെ പിട്ക്ക്ണ്ട് ഏ ആഹ് ഹ പ്പ പിന്നെ നമ്മള് എന്താ അവ്‌ര് മീഷോന്ന് നമ്മള് സാധനം വാങ്ങിക്കിട്ടീ പറഞ്ഞ എന്താ പിന്നെ നമ്മള് പൊറ പോയിട്ട് വേണം അവർക്ക് അഡ്രസ്സെല്ലാം അയച്ചു കൊടുക്കാന് അപ്പൊ മീഷോ ഇപ്പോ സാധനാന്നും അവർ അറിയാനും പാടില്ല പിന്നെ പുതിയ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റിസ്ക്കാണ് ങേ അപ്പം പിന്നെ അങ്ങനെ എടുക്കാറില്ല മീഷോന്നു എടുക്കുന്നില്ല
അല്ല മീഷോന്ന് നമ്മള് സാധാരണ നമ്മക്ക് ഇടാ വാണ്ടിയിട്ട്ള്ള ഡ്രസ്സ് ഇണ്ടാവല്ലോ അതെടു
ക്കെ ഞാൻ മീഷോന്നന്നെ ഒരുവിധോക്കെ എട്ക്ക്ന്ന്പക്ഷെ ഞാൻ സെയി ഞാൻ അഞ്ഞൂറില് താഴെയുള്ളതേ എടുക്കുള്ളൂ
ആഹ് ഞാനും ഇങ്ങൻത്തന്നെ ആണേ പക്ഷെ അത് ഞാനൊരു ടോ ഇപ്പോടുത്തിറ്റ് നല്ല കോട്ടനും ആണ് അയിന്റെ സുഖം നല്ല റിവ്യൂ ഉണ്ട് നല്ല ക ഇതില്ലേ പാകിസ്ഥാനി മോഡല്
ത്രം നോക്കിട്ട് ഞാൻ ട്ക്കൊള്ളൂ
ക്കൻ ങ്ങളട്ക്കലൊരു നാല് സ്റ്റാറോ
അങ്ങനെയ കൊറെ എത്ര ആൾക്കാര് എടുത്ത് ത്തിട്ടുണ്ട് നമുക്ക് അറിയൂല്ല ഇയ്ല് നോക്ക്യാ ആ അങ്ങനെ നോക്കിട്ട് എടുക്ക ചെയ്യ ഞാൻ കുട്ടികൾക്കുള്ളതും കുട്ടികൾക്ക് ഡ്രസ്സ് അങ്ങനെ എടുക്കില്ല വേറെ കളിക്ക്‌ന്ന സാധനങ്ങള് ആ ഞാൻ ചെല്ലായിട്ട് എട്ത്തൊ പ്രശ്നൊന്നുല്ല ട്ടോ ഇപ്പൊ ഞാൻ ഈ ഇടക്കൊരു പലാസ പേൻറ് എടുത്തു നൂറ്റി എത്ര എങ്ങനെ ഉള്ളൂ നൂറ്റി അമ്പത് എത്ര എങ്ങനെ ഉള്ളൂട്ടോ ട്ടോ ഒരു ബ്ലാക്ക് പക്ഷെ നല്ല പാന്റാണ് ത്തോ പല
അതെന്താ കോട്ടനാണോ അല്ലെങ്കിൽ ബനിയനാണോ
ബനിയൻ മോഡലുള്ള പലാസ മോഡലാണ് പക്ഷെ നമ്മള് ഇട്ടു പർഞ്ഞെന്നാ പാവാടയിട്ട ഒരു ലുക്ക് കിട്ടും ഉം അപ്പൊ തടിയൊന്നും തടിയുള്ളോര് ക്ക് ഭയങ്കര ഇതുപോലെ തോന്നും തടിയില്ലാത്തർക്ക് പിന്നെ പ്രശ്നം തോന്നുന്നില്ല ഞാൻ വല്യ തടിയൊന്നുല്ല അപ്പൊ പിന്നെ കൊഴപ്പുല്ല ഏ ഉം കഴിഞ്ഞു നൈറ്റ് വേറെന്തൊക്ക്യാ
അല്ല ഈ ബാനി ഇൻക്ക്‌ ബനിയന്റെത് റിയുമ്പോ ങ്ങനെ മേത്തൊട്ടി പിടിക്കണമാരി തോന്നുന്തോ ഒട്ടിപ്പിടിക്കുമ്പോരു സുഖണ്ടാവുല ഇടുമ്പോ എന്തോ ഒരു മാതിര്യാണ് ഒര് ഒര് ശരീരത്തൊക്കെ തട്ടുമ്പോളെ ഒരു എന്തോ മാതിരി
ആ അത് ശെരിയാണ് പിന്നെ പറഞ്ഞ പൊർ ത്ത് പോയിട്ടങ്ങനെ ഡ്രസ്സുകളൊന്നും അങ്ങനെ കാര്യായിട്ട് എടുക്കൊന്നുല്ല കാരണം എവിടേം പോവാറൊന്നുല്ല
കോട്ടന്, റെയോണ് അതൊക്കെൻക്കിഷ്ട അതാ സുഖടാന്
ആ അത് ശരിയാണ് ആ എന്നോട് ഈ ടക്ക് റ്റേ ഓഡർട്ക്ക്‌ണെ ചെ ആൾക്കാര് ചോയ്ച്ച റയോണിന്റെ ണ്ടോ ചോയ്ച്ചു പത്ത് പീസ് ഡ്രസ്സുകളൊക്കെ അങ്ങനെയൊക്കെ ക്കെ പ്പൊ പത്തീസൊക്കെ നമ്മളേന്ന് ഓഡർ എടുക്ക അ പത്ത് ത്ത് പിസൊക്കെ നമ്മുടെന്ന് എടുക്കാന്നെ നമ്മക്ക് ഓഡറെ അത്യാവശ്യം പേയ്മെന്റ് കിട്ടും
കുട്ട്യാളൊക്കെ നല്ല സോഫ്റ്റായ ശീലങ്ങള് അങ്ങനെ ത ഇടാൻ സുഗള്ള ഡ്രസ്സുകള് അതാ
ഇപ്പൊ എന്തൊക്കെ മോഡല് ഡ്രസ്സാളാണ് ഏ ചെല കല്യാണം കഴിഞ്ഞീരൊക്കെ നോക്കിയ റ്റെ നല്ലത് നല്ലത് മറ്റേ മോഡല് ഡ്രസ്സാളൊക്കെ ഇറ്റ്റ്റ് കാണാ ഷെ മീഷോന്ന് ഞാ ഞൻ ജെയിംസിന്റെ ഇടുക്കാ കൊറേ നോക്കണ്ട് കേട്ടോ പക്ഷെ നടക്കുന്നില്ല ഇനി
ജീൻസിന്റത് ഞാൻ ന്നാള് ഫാൻറ്ട്ത്ത്ട്ട് എന്തോ മാതിരി അതൊരു ഒന്നിനും പറ്റില്ല
താനം പണം ഒന്നും പാറ്റി
ണ് ക്കക്ക്‌ നോക്കി അപ്പൊ നല്ല റിവ്യൂ ആണ് കണ്ടിട്ട് വാങ്ങ്യ പക്ഷെ കൊണ്ടന്നപ്പോ എന്തോ ചൊ
ആഹ് എനിക്കത എങ്ങനെയായാല ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ്റി സംതിങ്ങ് വര ന്നെണ്ട് ജീൻസിനെ ആ ആ ജീൻസിനെ പക്ഷെ അത് നമ്മുടെ കയ്യിലേക്ക്‌ ട്ടി കയ്ഞ്ഞാ ചെ പ്പക്ക് എന്താ പറ്റില്ലെങ്കില് പിന്നെ അത് പണി എന്താറിയോ റി ട്ടെൻ ചെയ്യണം റിട്ടെൻ ചെയ്യലും ആ എന്താ ഭയങ്കര റിസ്ക്കുള്ള പണിയാ ഉ
ആഹ് റിട്ടേൺ ചെയ്യാമോ റിട്ടേൺ ചെയ ന്തായാലും വേം വെരോ പു പു പൈസ കിട്ടോ പിന്നെ പെട്ടെന്ന്
നമ്മള് ജിപേ ചെയ്യാണെങ്കില് ജിപേ ചെയ്യണെങ്കില് മീഷോലെന്നെ കസ് ഛമ്മ കേറ്ണ്ട് അവനെ വിളിച്ച് പറ റി നമുക്ക് ആര സാധനം കൊണ്ടോന്നെ അവരെ നമ്പർ നമ്മളെട്ത്ത്ണ്ടാവുല്ലോ വിളിച്ചേന്റെ ആ നമ്പറിലൊ ഒന്ന് വിളിച്ച് കാര്യം പറഞ് അവര് തരും പിന്നെ ഇപ്പ നമ്മളിപ്പോ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കില് എന്താ ആ ക്യാൻസലെയ്യാണെങ്കില് കസ്റ്റമറിനെ വിളിച്ചു പർഞാ ചെലപ്പോ ഒരു ദിവസത്തിനുള്ള പൈസ റിട്ടേ കേറും ഞാന് അഞ്ഞൂറിന് ഇരുന്നൂറിന്റെ ഉള്ളില്ള്ള് മാത്രേ ഓഡറ് ചെയ്യോള്ളൂ അയില് കൂട്തലുള്ളത് ഞാൻ ഓർഡർ ചെയ്യില്ല കാരണം എന്താച്ചാപ്പ പറ്റേന്
ട്ടെന്ന് റിട്ടേൺ തരുവോ പൈസ ഇങ്ങട്ട്
ആഹ് റിട്ടേൺ ആഹ് ചെലവര് തരും ചെല്പ്പം ചെലേ ഇതിന്ന് കിട്ടൂട്ടോ പെട്ടെന്ന് എനിക്ക്പ്പൊ ഓൺലൈന്ല് ഇങ്ങനെ ഞാന് ജിപേ ചെയ്തേന് ശേ ഫസ്റ്റൊക്കെ എനിക്ക് ഞാൻ കസ്റ്റമിനെ വിളിച്ച് ആഹ് ക്യാൻസല്യ്യല്ലോ നമ്മള് ഓർഡർ അപ്പ ക്യാൻസലെയ്യ്ണ സമയത്ത് എന്താ തന്നിട്ട്ണ്ടായിന്നുട്ടോ ആഹ് ഇന്നാ ഓക്കെ ശെരി ആഹ് ശരിട്ടോന്നാ ഉം
ശരി ശരി